ഹലോ ആഹ് കേക്കുന്നുണ്ട് ആഹ്
പറ ഞാനെന്താ അപ്പൊ ഫ്രീ ആയി ഇങ്ങനെ കെടക്കാ
അതെ ആ മഴക്കെ ഇണ്ടോ
മഴ ഇന്ന് രാവിലെ പെയ്തു ഇപ്പൊ ഇല്ല പിന്നെ ഇന്നലെ നല്ല മഴേയിരുന്നു
അതേല്ലേ ഇവിടെ അതേ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് വെയില് വന്ന് ണ്ട്
വെയിലുണ്ടോ
ആഹ് ഇന്ന് നല്ല വെയിലാ
ആ ഇവിടെ വെയിലൊന്നും ഇല്ല ഇങ്ങനെ മൂടിട്ട് ഇങ്ങനെ നിക്ക
അതെ അപ്പൊ ഈ മഴയാവ കാരണം ഇന്നലെ ഒരുപാട് തുണികള് തിരുമ്പിണ്ടാരുന്നേ അപ്പൊ വെയില് ചെറുതായിട്ട് ഇണ്ടായിർരുന്നു വൈകീട്ടൊക്കെ അപ്പൊ അത് കണ്ടിട്ടാണ് തിരുമ്പിയത് അതൊക്കെ ഉണങ്ങാണ്ട് കിടക്കാണ്ടായിരുന്നുേ അപ്പൊ അത് ഇന്നൊക്കെ ഉണക്കി താർപ്പായൊക്കെ കെട്ടിട്ട് അതിന്റെ അടിയിലൊക്കെ വെച്ചാണ്ന്ന് ഇന്ന് കാരണം കുറേയുണ്ട് കല്യാണം കഴഞ്ഞ ഉള്ള തുണികൾ ഉണ്ടാവില്ലേ അത്രയും തുണികൾ ഉണ്ട്
ആ ആ
ആ അപ്പ ഇനി മഴ പെയ്യണെങ്കില വിലലത്തിട്ട് കഴിഞ്ഴിഞ്ഞാല് നനയ ണ്ടച്ചിട്ടേ
ആ ഡാർപ്പായിട്ടിക്കല്ലേ ആ പെട്ടെന്ന് ഞമ്മള് ചെലപ്പോ എ വിടെങ്കില ഒക്ക കാരോ നമ്മൾ ഓടിച്ചെല്ല്പോക്ക് അതോക്കേ നനഞ്ഞിട്ടുണ്ടാ വും
അതെ പിന്നെ കുട്ടികളും ഉണ്ട് അപ്പൊ പിന്നെ അവരന്നെ ഉറക്കാനൊക്കെ നിന്നപ്പോ ഇഞ് പ്പോം അഥവാ പെയ്ത്ച്ചെങ്കിൽ അതെതെ പിന്നെ
കുട്ട്യള് ഉസ്കൂൾക്ക്പോയ ഏയ് ഗോൾഡിനൊക്കെഇപ്പൊ ഒക്ക നല്ല റേറ്റ് അല്ലേ
അതെ അല്ല ഇപ്പന്നു ചെറുതായിട്ട് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് തോനുണ്
ആ
കൊറഞ്ഞു എന്നിട്ട് അപ്പ തന്നെ നല്ല കൂടി തോന്നല്ലേ ആ അപ്പ ഇങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ കാണുമല്ലാേ ഗോൾഡിന് അങ്ങനെ റേറ്റ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നില്ലേ നമ്മള്
ആ
ഉം അല്ല പണ്ടൊക്കെ ഇങ്ങനെ കൊറെ സ്വർണ്ണൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചവരൊക്കെ നല്ല രക്ഷപ്പെട്ടുണ്ടാവും അതെ അല്ലെ നൂറു പവൻ നൂറ്റൊന്ന് അങ്ങനെയൊക്കെല്ലേ പണ്ട ഉണ്ടായിർന്ന് കൊടുക്കുമ്പോഴൊക്കെ
ഇപ്പൊ സ്വർണ്ണ എടുക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ് ഇപ്പ അത്ത് പവൻ തന്നെ തെകച്ചെടുക്കാൻ പറ്റില്ല
അതെ അല്ല പിന്നെ ഇപ്പോ ഇപ്പത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എല്ലാവരും ഒ ഇങ്ങനെ സ്വർണം അങ്ങനെ വാങ്ങില്ല അതായത് ആ ആ കുട്ടിനെ മാത്രം മതി പറയും ആ പക്ഷെ എന്നാലും കുട്ടീനെ മതി പറഞ്ഞാലും ചിലര് ആ കൊടുത്ത വിട്ടാലല്ലേ ശരിയാവുള്ളൂ അങ്ങനെ എന്നാലും അത്രക്കൊന്നും ഇല്ലെങ്കിലും കൊടുക്കുമ്പോ അതിങ്ങനെ കല്യാണത്തിന്റെ അന്ന് ഇടാണ്ട് ഇപ്പൊ ഈ എന്താ ആ് ഇങ്ങനെ റോൾഡ്‌ ഗോൾഡിന്റെ പോലത്തണ്ടല്ലോ ടെമ്പിളിന്റെറ ഒക്ക ആയിട്ടുള്ള ഒരു മാലകളുടെല്ലോ അതായാണ് ഇപ്പൊ ട്രെന്റ് ഇപ്പൊ എല്ലാ കല്യാണത്തിലും അങ്ങനെ കാണേണ്ടി ഈ റിച്ചായിട്ടുള്ള ആളുകളാണെങ്കിലും കുറച്ച് പാവപ്പെട്ടവരാണെങ്കിലും ആ അങ്ങനെ ഞൻ ഇപ്പോ ഒരു രണ്ടു മൂന്ന് കല്യാണത്തിൽ പോയിട്ടോ അതില് കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളാ അവര് ഞാൻ സ് സത്യം പറഞ്ഞ ഞാനത് ഗോൾഡാന്ന്ന്നെ വിചാരിച്ചത് പക്ഷെ ആ കുട്ടിയുടെ സ്റ്റാറ്റസ് പിറ്റേ ദിവസം കണ്ടപ്പോ ആ കുട്ടി ശരിക്കുള്ള ഗോൾഡ് വെയർ ഇട്ടിട്ടുണ്ട് അപ്പൊ അത അങ്ങനത്തായിർന്നു ആ അപ്പളാ മനസ്സിലായതേ ഞാൻ വിചാരിച്ചേ ആഹ് അവര് റിച്ചല്ലേ അപ്പൊ അവർക്ക് അതൊക്കെണ്ടാവല്ലോ ഒരെണ്ണം തന്നെ ഒരു അഞ്ച്പവൻ പത്ത് പവനൊക്കെ വരും അങ്ങനെ മാലകളുണ്ട് ശരിക്ക പക്ഷെ അത് അതല്ലാർന്നു ആ പിന്നെ വേറൊരു സാധാരണ കല്യാണത്തിന് പോയപ്പോഴും ഇങ്ങനെ കണ്ടു അതേ അതേ മാലയും പിന്നെ അരപ്പട്ടൊക്കെ ആയിട്ട് അപ്പൊ അവര് പിന്നെ അങ്ങനെ സാധാരണക്കാരൻ എന്തായാലും അല്ലാന്ന് തോന്നിക്ക അപ്പൊ കാരണംത് ഇങ്ങനെ കണ്ടതും കൂടില്ലേ പക്ഷെ എല്ലാ നല്ലതാണത് കാരണം ഒരേ പോലെ പോവാന് ഇപ്പ നമ്മള് സ്കൂളിലെ യൂണിഫോമ ഒക്കെ ഇടണ പോലെ ഇപ്പൊ ഉള്ള കുട്ടികളും ഇല്ലാത്ത കുട്ടികളൊക്കെ ഒരേ യൂണിഫോം ആയി കഴിഞ്ഞാൽ അവർക്ക്ത്ര ഇത് തോന്നുന്നില്ലല്ലോ അതേ ആ അത് അങ്ങനെ ഇത് വന്ന നന്നായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇപ്പ നല്ല റേറ്റ്ല്ല
ആ എല്ലാർക്കും എത്തിക്കോള്ളന്നില്ലല്ലോ അപ്പൊ ഇ ങ്ങനെ ആവുമ്പോ നല്ലൊരു കാര്യമാണ് ഉം
പിന്നെ ഈ യുദ്ധൊക്കെ കാരണാ തോന്ണ് ങ്ങനെ ഗോൾഡ് റേറ്റ് കൂട്ണേലേ മ് അല്ല ഇപ്പ പിന്നെ ഗോൾ് റേറ്റ് ഒക്കെ കൂട്യേപ്പോ കല്യാണങ്ങളും കൊറച്ചൊക്കെ ങ്ങട് കൊർഞ്ഞു വരണണ്ട്
ആഹ്
അത്രീം ത്ള്ളോരൊക്കെന്നേണ് നല്ലേ തിലൊക്കെ കല്യണം ണ്ടാക്ക്ണൊള്ളൂ
ആഹ്
മ് അല്ലെ നമ്മടെ കല്യാണം കഴിഞ്ഞതല്ലേ അതെ. പക്ഷെ നമ്മടെ ആ കാലത്തൊക്കേക്ക് സ്വർണത്തിന് ത്ര വെലല്ലാത്ത കാരണം നമ്മക്കെത്ര സ്വർണത്തിന് അത്ര വെലണ്ടാർനില ഇപ്പ പിന്നെ പിടിച്ച് പറീം കൊലപാതക തൊക്കെണ് സ്വർണത്തിൻ്റെ പേര്ല്
അതെ ഇന്റെക്കെ കല്യാണത്തിന് ഇര് വത്തൊന്ന് പവനാണ്ടായിര്ന്നേ.
അതേ ആഹ് അല്ല ഞാനിപ്പോ നാല് കൊല്ലൊക്കായിട്ട്ള്ളു കല്യാണം കഴിഞ്ഞിട്ട്ട്ടോ അപ്പോ പത്ത്, പന്ത്രണ്ട്, പതിനഞ്ച് അങ്ങനെക്കേണ് ണ്ടാർന്നത്ട്ടോ.
ആഹ്
അന്നാല് ആ സമയത്തും അത്യാവിശ്യക്കെ അന്ന് പറി നമ്മക്കെപ്പളാണെങ്കിലും സ്വർണ്ണട്ക്കുമ്പോ അപ്പൊര് ബാധ്യതന്നേയാണ്. ഇഞ്ഞിപ്പെത്ര കൂട്തലാണ്ന്ന് പറഞ്ഞാലും നമ്മടെ കാലത്ത് നമ്മള് ചിന്തിക്കുമ്പളും അതെ ത്ര, അത്ര രൂപക്കെണ്ട്ലേ ആഹ് ഹാ അതെ പണി ക്കേണ്, പക്ഷെ ഇപ്പാലോയ്ക്കുമ്പോ, അയ്യോ ഭാഗ്യം ചെയ്തു തോന്നാ അ, ആഹ് ശ ശെരിക്കും എന്റെ അമ്മക്കങ്ങനെ പറയ്ണത്കെട്ടിട്ട്ണ്ട് പന്ത് എത്രെ പന്ത്രണ്ടായിരം രൂപ ക്ക്, ‌ ഒന്നര പവൻ എട്ത്തുന്നൊക്കെ. അല്ല ആ കാലത്ത് അത്രക്കെട്ത്തൂന്ന് പറഞ്ഞപ്പളെ ഔവ് തോന്നാ, ഇപ്പൊ ഒന്നരലക്ഷണ്ട് ക്ഷംകിട്ടില്ല, ഒന്നരപവൻ
ഹ്മ്മ് അന്ന് ഒര്ലക്ഷം കൊണ്ട് എല്ലാ പണ്ടങ്ങളും വാങ്ങി, എല്ലാ കല്യാണ ചെലവൊക്കെ കഴിഞ്ഞ് ബാക്കി
ആഹ്, അതേ
ആഹ് ഇപ്പൊ ആ വ സ്ഥാനത്തൊര് പാവം കിട്ടൂല
അതെ. അല്ലതക്കെ വല്ല്യൊര് മാറ്റത്തിന്റെണ്. ഹ്മ്മ്, പിന്നെപ്പോ ഇപ്പൊ കുട്ടികളൊക്കെങ്ങനെ കല്യാണം കഴിക്കാണേക്കാൾ കൂടുതല് വിദ്യാഭ്യാസം നല്ലോണം നോക്ക്‌ണത്.
ആഹ് അതും നല്ലെര്
തൊക്കെ പറയും അതെ ഇപ്പോ സ്വന്തായിട്ട് ഇങ്ങനെ കല്ല്യാണം കഴി
സ്വന്തം കാലില് നിന്ന്ട്ട് വാണം കല്യാണം കഴിക്കാന്ന്ള്ളൊര് ലെവൽ പ്പ അധിക കുട്ട്യാളും അങ്ങതന്നേണേനും. മറ്റേത്, ഇപ്പ ഞമ്മക്കന്നെ ആലോയ്ച്ചുമ്പോ തോന്ന്ണ്ടാവൂലേ അങ്ങനെ ചെയ്താ മതിയാ ർന്നു, വെറ്തേ അന്ന് തോന്നും പഠിക്ക്ണ കാലത്ത് തോന്നും കല്യാണം കഴിച്ച് പോവാന്നാല്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞാ തോന്നും അന്ന് പഠിച്ചാ മതിയാർന്നുന്ന്. ആഹ്
ആഹ്, പ്പങ്ങനീണ്ടെയ്. ഇപ്പൊ നമ്മടെ കൂടള്ളോരൊക്കെ എന്താ ചെയ്യ്ണേച്ചാ ആ ഒര് രീതീലാ നമ്മള് പോവ, പക്ഷേ ഇ ഇപ്പള്ളോരങ്ങനല്ല, ഇപ്പള്ളോര് നമ്മള് ഒരാളങ്ങനെ ചെയാണെങ്ക് അതിനേക്കാൾ ഡിഫറന്റായിട്ട് ചിന്തിക്കണംന്നുള്ള ആൾക്കാരാ. അവള് കല്യാണം കഴിഞ്ഞ് പോയാച്ച ഞാനങ്ങനല്ല ചെയ്യല് ഞാൻ ജോലി വാങ്ങീട്ടങ്ങനെ അങ്ങനെള്ളൊര് മൈൻഡ് സെറ്റായ്ട്ട് വന്ന കാരണാണ് ഇങ്ങനെ നല്ലൊരു മാറ്റം
ആഹ്, ആഹ്
പ്പം നല്ലതായി
നല്ലതാണ്. ഞമ്മക്ക് ഞമ്മളെ കാര്യലോയിച്ചുമ്പോ തന്നെ തോന്ന്ണില്ലേ അതാണ് നല്ലത്
ഞമ്മക്ക് നമ്മടേതായിട്ട്ള്ളേ സേഫ്റ്റിയു ആണ്, പിന്നെ നമ്മക്ക് നമ്മടേ ഇൻഡിപെൻഡന്റായ്ട്ട് നിക്കാനും പറ്റും നമ്മുടെ കയ്യിൽ വരുമാനം വര്ണണ്ട്, അതൊക്കെ നല്ലൊരു കാര്യാണ്
ഉം, ഇതിപ്പ നമ്മക്ക് നമ്മക്കിപ്പോ എന്തെങ്കിലും വാണെങ്കി ഹസ് ബൻഡ്ന്റിനോട് ചോദിക്കണം, ഇതാക്കണം, മറ്റേത് അത് വേണ്ടല്ല നമ്മളെ പത്ത് പൈസണ്ടേ നമുക്ക് എന്തും ചെയ്യാം എന്തും കാട്ടാ
ആഹ്, ആ ഞാ ൻ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ, ആഹ് അതായിത് വീട്ടിലെ സാഹചര്യക്കെ കുറച്ച്‌ മോ ശാർന്നെ അപ്പോ നമ്മളന്നെ വർക്കിയി തിട്ടൊക്കെണ് കുറച്ചൊക്കെ പോയിണ്ടായിർന്നേ. മൊത്തങ്ങനല്ല അമ്മീം അച്ഛനൊക്കെന്നായിരുന്നു, പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യാ കാ
എവിടെ, സ്വന്തം വീട്ടിലോ അതോ ഹസ്ബന്റിന്റെ വീട്ടിലോ?
ആഹ് കല്യാണത്തിനു മുന്നും ഞാൻ വർക്കെയ്തായിരുന്നു, ഇപ്പഴും ഞാൻ ഓൺലൈൻ ആയിയിട്ട് ചെയ്യ്ണ്ട് കുട്ടിയായിട്ടും ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആയിട്ട് ടീച്ചിങ് ചെയ്യ്ണ്ട്.
അതെ ആഹ്, അത് നല്ലൊരു കാര്യാണ്.
അതെ ആഹ് നമ്മളിപ്പോ ആഹ് ഒരു സാഹചര്യത്തിൽ നിന്ന് വരികാരണേ- എ എല്ലാം ചെയ്യണണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓൺലൈൻ ആയിട്ട് ചെയ്യണത്- അപ്പ അത് - ഇങ്ങനെ ട്യൂഷൻ എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാസം ഇത്ര രൂപ അങ്ങനെ കിട്ടും-
ആഹ്-
ആഹ് അങ്ങനെണ്ട് അപ്പൊ പിന്നെ- ആഹ് നമ്മളിപ്പോ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വരികആയോണ്ട് എപ്പോഴും നമുക്ക് അതായത് കയ്യില് പൈസ വേണം നമ്മളാ ആരിന്നേം- ഡിപ്പെൻഡന്റ് ചെയ്ത് ജീവിക്കരുത് അങ്ങനെ ഒരു ചിന്തയാണ്-
ആഹ് ആഹ് -
ആഹ് അങ്ങനെ ചെയ്യണ്ട്- പക്ഷെ അന്നാലും- ഇപ്പഴത്തെ കുട്ടികള അത്രങ്ങിട് ഇല്ലാട്ടോ കാരാണ ഇപ്പത്തെ കുട്ടികൾ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ജോലി ആയിട്ടാണ്- കല്യാണം കഴിക്കയൊള്ളൂ അങ്ങനത്തെരിതാണ്
ആഹ്-
അവർടെ അടുത്ത് എന്തായാലും എത്തില്ല എന്നാ പോലും നമുക്ക് നമ്മുടെതാ -
ആഹ് നമുക്ക് ചെറുതായിട്ടേ നമ്മള കാര്യങ്ങൾ- ചെയ്യാനതിനൊക്കെ എല്ലാത്തിനും ഹസ്ബന്റിന്റെ മുന്നിൽ കൈനിട്ടണ്ടല്ലോ?
അതെ ഇപ്പൊ ബോയ്സിനെക്കെ കൂ- ടുതലാണ് ഗേൾസ് ഇങ്ങനെ നന്നായിട്ട് ഇപ്പ സ്വന്തമായിട്ട് വീട് വെക്കുക അതുപോലെ സ്വന്തമായിട്ട് സ്വർണ - ണം വാങ്ങുക കല്യാണത്തിന് അവരെന്നെ കല്യാണചെലവ് ഒക്കെ നോക്കാ അങ്ങനെത്തെ കുട്ടികളാണ് ഇപ്പോ- പ്പള്ളതെ അതൊക്കെ നല്ലൊരു വൈബ് തന്നെയാണ് ആഹ് - അല്ല ആ കുട്ട ആ കുട്ടികളെ ആലോചിച്ചിട്ട് ആരാ അച്ഛനമ്മമാർക്കെ അഭിമാനിക്കാം- കാരണം ആൺകുട്ടികളെ കൊണ്ടും പോലും പറ്റാത്ത കാര്യങ്ങളാണ്- അതെ അങ്ങനെ- ആഹ് അതെ- അങ്ങനെ അല്ല ആൺുട്ടികളക്കാട്ടിലും കുടുതൽ പെൺുട്ടികളാണ് ഇപ്പോ അങ്ങെ കൺണെ നമ്മ യൂട്യൂബും ഇൻസ്റ്റക്കാ നോക്ക്പോ അങ്ങനെയ കാണുന്നത് ഏതൊരു ഗയന്നൊക്കെ പറഞ്ഞിട്ടരു കുട്ടിയുണ്ട് അവള അങ്ങനെ- മറ്റേ വീടൊക്കെ വെച്ച് വല്യൊരു വീടാ വെച്ചാണത് എന്നിട്ടാണ് കല്യാണം കഴിച്ചാണ്ത്- അവള് യൂട്യൂബിലൊക്കെ നല്ല വരുമാനം കിട്ടണിണ്ട്- ഇപ്പൊ യൂട്യൂബൊക്കെ അങ്ങനെ ഭയങ്കരതാണല്ലോ ഇപ്പൊ കുട്ടികളൊക്കെ അതാ നല്ലോണം നോക്കണതെ കാരണം അത് നല്ല- ല്ലാ ഏണിങ്സ് കിട്ടണ് ണ്ടേ- ലക്ഷങ്ങള് കിട്ടെണ്ടെ ആഹ് അതെ- അങ്ങനെ ആക്റ്റീവ് ആയിട്ട് നിക്കണവർക്കാണ് കൂടുതലും ഇത് നമ്മള് മിണ്ടാണ്ട് ഇങ്ങനെ- മാറി നിന്നിട്ട് കാര്യാല്ല ആഹ് ഇല്ലൃ ശരിക്കും പക്ഷെ- പണ്ട് കാലത്തൊക്കെ പറയുന്തം നല്ല അച്ചടക്കം നല്ലെ മിണ്ടാണ്ടിരി- ക്ക്യാ ബഹുമാനത്തോടിക്കാ അങ്ങനത്തൊരു കൺസെപ്റ്റാ ആർന്നു ആഹ് പറ്റില്ല്യ
ഏഹ്
ഇപ്പൊ അങ്ങനത്തോരെനെ വീട്ടിലിടുത്താന്നെന്ന പറ്റുള്ളു പറണി ലേയ് അതെയ് അത് വേണം ആഹ അല്ലെ നമ്മളിപ്പോ നമക്കാണെങ്കിലും വേണെങ്കി ചെയ്യൊക്ക ചെയ്യഈ യൂട്യൂബ് ഒക്കെ തുടങ്ങിട്ടേ നമുക്ക് ഫസ്റ്റൊരു മടിം കാര്യങ്ങളൊക്കെണ്ടാവും പിന്നെ രണ്ട് മൂന്ന് വീഡിയൊക്കെ നല്ല അതെ ശരിക്കുംഅന്റത് റെഡിയായിട്ട് വരും അങ്ങനെ അല്ല യൂട്യൂബൊക്കെ തൊടങ്ങാണെങ്കിലേയ് നമ്മള് വലിയ നമ്മള്ടെ മുഖം കാണിക്കാണ്ട് അല്ലാണ്ട് ചെയ്താലും മതിയ
ആ ആഹ
ആഹ അങ്ങനെ ചെയ്യ ആ സൗണ്ട് കൊട്ക്ക എന്നിട്ട്ല്ലെ ക്രാഫ്റ്റ് വർ ക്കൊ അങ്ങനെന്തെങ്കിലൊക്കെ ചീതാ മതി ഞാനിങ്ങനെ ഇടയ്ക്ക് വിചാരിക്കൂ ട്ടോ ഇങ്ങനെ ചെയ്യണന്ന്
ആഹ് ആഹ് ശരി